ഹലോ
എന്തൊക്കെ വിശേഷങ്ങളൊക്കെ?
നല്ല വിശേഷം.
പണിയൊക്കെ കഴിഞ്ഞ് ഫ്രീ ആയി ഇരിക്കാവൂല്ലേ?
ഫുള്ള് കഴിഞ്ഞിട്ടൊന്നുല്ല ഇഞ്ഞുണ്ട്
മ് കുളിയൊന്നും കഴിഞ്ഞിട്ടില്ലേ മ്
പിന്നെ മഴ ങ്ങനെ ണ്ട്. അ പ്പൊ മോട്ട്റൊക്കൊന്ന്ടാൻ നിന്നു.
ഉമ് മഴക്കാറന്നെലോ നല്ല മൂടി പൊതച്ചു ന്ക്ക്ണ്ട്
ആഹ് അതെ
ഞാ പണി തുടങ്ങീട്ടേള്ളു ചോറ് വെക്ക്ണേള്ളു.
അ ആഹാ ഹാ
ഞാന് മോനേറ്റ് ഒന്ന് ഹോസ്പിറ്റൽല് പോയിര്ന്നേ
ആഹ്
അപ്പം നേരം വയ്കി
ആഹ്
പ്പൊ പനിയല്ലേ എല്ലോട്ത്തും പനിയല്ലേ
ആഹ് അതെ
ഉം
എല്ലോട്ത്തും പനി തൊക്കെണ്ട്. ഞാന് മോള്ക്ക് ഇതുപോലെ രണ്ടു ദിവസം മുമ്പ് പനിയായിറ്റ് പനിം പിന്നെ അവൻക്ക് സ്കൂക്കോവാൻ നേര്ത്ത് ഭയങ്കര ചോറിയല്
ഉം ഏഹ്
അപ്പ അങ്ങനെ ഞാന് ഞ് ഇയ് കുപ്പായതിന്ന് എന്തേലും പുഴോ എന്തേലും അരിച്ചതായി കട്ച്ട്ട് ഞാനങ്ങനെ ഉ ഓനെ കഴുകി കുളിപ്പിച്ചൊട്ത്ത് പിന്നെ അത് കഴിഞ്ഞിട്ടും അങ്ങൻത്തന്നെ
ഏഹ് എന്ത സംഭവം?
ആഹ് അപ്പം അങ്ങനെ അത് ഡോക്ടറെടുത്ത് ക്ക് പോയപ്പോ പിന്നെ തേക്കാനൊരു മരുന്ന് തന്നു
മ്
പിന്നി ഓൻക്ക് പനിയങ്ങണ്ട് വ്ട്ണ് ണ്ടായില പിന്നെ എവ്ടെ ഡോക്ടറെ കാണിക്കേണ്ടി വരുംന്ന് വിചാരി ച്ചു. ഗുളിക കുടിക്കാൻ ഭയങ്കര മടിയാ.
എല്ലാരും അങ്ങൻ തന്നെ ഇവിടെപ്പൊര് യുദ്ധം കഴിഞ്ഞിട്ടൊള്ളൂ വാപ്പിം മകനും കൂടെ
ആഹ്
എൽ കെ ജി ലാ മോൻ പഠിക്ക്ണതേ. അവൻ മരുന്ന് കുടി ക്കാൻ ഭയങ്കര ഭയങ്കരതാ നല്ല അടിയൊക്കെ കിട്ടി ആള് കുടിച്ചു ലാസ് ച്ച്. ഓരോന്ന് പർണ് ഓരോന്ന് പറഞ്ഞ് ങ്ങനെ. ആദ്യന്തേലും ബെറ്റ് വെക്കണം അത് തരാ ഇത് തരാന്നൊക്കെ പറയണം ന്നാ തന്നെ ഓന് മര് ന്ന് കുടിക്ക്യൊള്ളൂ
ആഹാ അതന്നെ ഇവര് അങ്ങൻതന്നെ കുട്ട്യേള് അങ്ങൻ തന്നെണെയ് ഗുളിക കൊട്ത്താല് ഭയങ്കര കുടിക്കാം മടിയാണ് അതപ്പങ്ങട്ടുങ്ങട്ടും ഒഴിവാക്കും
ആഹ് എന്തെന്ന് സ്പെഷ്യല്?
സ്പെഷ്യലെന്താ ചിക്കൻ വേട്ച്ച്ക്ക്ണ് കറിയെച്ച്ക്ക്ണ് സാതാ ചോറന്നേണ്
ഉം ഉം പിന്നെ ഹോസ്പിറ്റൽല് പോയെരുമ്പം മീനൊക്കെ വാങ്ങി
ആഹ് ഇവടെ വെള്ളിയാഴ്ച മീൻ വെരൂല
ആഹ് ഇവടിം വെരൂല ഞങ്ങള് പൊർത്ത്ന്ന് അവ്ട്ന്ന് വാങ്ങിക്കാണ്
ആഹാ
മ്
അപ്പൊ ഞാന് ചെല ദിവസങ്ങളില്ങ്ങെനെ വെള്ളിയായ്ചൊന്നും വേടിക്കാതെ വ്യാഴാഴ്ച്ചന്നെ വേടിച്ച്ങ്ങനെ വെക്കും ന്നാ പിന്നെ വെള്ളിയാഴ്ചാകുമ്പോ പിന്നെ എൾപ്പല്ലെ
അതെ പിന്നെ. അനിയത്തിടെ കല്ല്യാണേര്ന്നു ഓരോ തെരക്കും കാര്യങ്ങളൊക്കായിട്ട് അയന്നെ ഇപ്പത്തെ കല്ല്യാണന്നൊക്കെ പറഞത് പണ്ടത്തെ പോലെല്ലല്ലോ.
ആഹ് അതെ ശെരിയാണ്.
മ്
ഇപ്പെല്ലാ കാണാതന്നെ ഭംഗിയാണ്.
അതെ. നമ്മള്ങ്ങനെ ആഗ്രഹിച്ചു പോകും നമ്മൾതും അങ്ങനായിരുന്നെങ്കീന്ന് അല്ല ഇപ്പെല്ലാരും റീക്രിയേറ്റെയ്യ്ണ്ട്.
അതന്നെ.
ആഹ് കല്ല്യാണങ്ങളൊക്കെ ഇപ്പയിന് മെഹന്ദി നൈറ്റ്.
ആഹ് ന്നാ ശെ
ആഹ് അങ്ങനെക്കെ പല ടൈപ്പ് അറബിക്.
ഇപ്പയിന് ഓ കല്ല്യാണം തന്നെ മൂന്ന് ദിവസം വെച്ചിട്ട് നാല് ദിവസം വെച്ചിട്ട് ഒക്കെണ്ട്
ഞങ്ങടെ ഹ് മറ്റെ രാജസ്ഥാൻലും അങ്ങനെ ഓരോ സ്ഥലങ്ങളിലൊക്കെ. തല്ലേ ഇങ്ങനെ, ഇങ്ങനെ ഒരുപാട് കല്യാണങ്ങള് അങ്ങനെല്ലേ?
ആഹ്. ആഹ്
ഏഹ്. അയന്നെ അതെ. പിന്നെ.
അങ്ങനെ കല്ല്യാണൊക്കെ കഴിഞ്ഞ് ന്ന്ട്ട് എപ്പോഴാ എത്തിയത്.
ന്താ കല്ല്യാണം കഴിഞ്ഞിട്ട് കൊറച്ചായി അതിന്റെ തെര ക്കും ക്ഷീണോം ഒക്കായിട്ട്ങ്ങനെ മുന്നോട്ട് പോവ്ണ്ട്.
ട്രെസ്സും കാര്യങ്ങളൊക്കെ എങ്ങനെ ട്രെസ്കോടെക്കേര്ന്നു എല്ലാരും.
എഹെ ഡ്രസ് കോഡല്ല ഓരോ ഫാമിലിക്കും ഓരോ കളറിന്റെ അതേരുന്നു ഓരോ തീമേന്നു കളറ്.
ആഹ്, ആഹ്.
അങ്ങനെ
അതാവുമ്പോ ഭംഗിണ്ടാവും.
ആഹ് ഞങ്ങള് ഞങ്ങള് ബ്ലാക്കേര്ന്നു അഹ്പോലെ. ഉപ്പീമ്മീ വൈറ്റ്. പിന്നെ ഓരോ ഫാമിലി പലര് ചുവപ്പ്, പച്ച, നീല പറഞമാതിരി പലരും. പല കളറിലേര്ന്നു.
ആഹ് ആഹ്
ആഹ് എല്ലാര്ക്കും ഏഹ് ചെലപ്പോ ചെലർക്ക് കളറ് കിട്ടീട്ട്ണ്ടാവൂലാ അപ്പൊ ഓര് ഇള്ളത് ഇടും. അങ്ങനെക്കെ ആയിട്ട് കല്ല്യാണൊക്കെ അൽഹംദുലില്ലാഹ് നല്ല രീതിയിൽ കഴിഞ്ഞു.
പരിപാടി ഒപ്പന അങ്ങനൊക്കെണ്ടായിരുന്നോ.
ഇല്ല അങ്ങത്തിനോടൊന്നും വല്ല്യേ താല്പര്യല്ല അനിയത്തിക്കയാലും താല്പര്യല്ല. അറബി കല്ല്യാണം ണ്ടായിരുന്നു പർതൊക്കെ ഇട്ടിട്ട് അറബി കല്ല്യാണം.
ഭംഗിയാണ് കാണാന്.
ആഹ്.
ഉമ്
അത് ണ്ടായിരുന്നു പിന്നെ വേറെ പരിവാടിയൊന്നും ഉണ്ടായിറ്റില്ല. അതേനു മെയിനൈറ്റ് പിന്നെ മെഹന്ദി നൈറ്റ് പറഞ്ഞെമാരി തലേദിവസം ങ്ങനെരു. പരിവാടി വെച്ചീരുന്നു.
ഫുഡൊക്കെ എന്തേന്നു രണ്ടൈറ്റം ഫുഡൊക്കെണ്ടായിരുന്നോ.
ഏഹ് ആഹ് ണ്ടായിരുന്നു, ണ്ടായിരുന്നു.
ഉമ് ഓഡിറ്റോറിയത്തിൽ ആയ
ആഹ് ഓഡിറ്റോറിയത്തിൽ തന്നെയല്ലോ ഇപ്പോ മെയിൻ ആയിട്ട് എല്ലാ കല്യാണങ്ങളും
അഹ് ശരിയാ സൗകര്യങ്ങളും കൂടല
സൗകര്യങ്ങളള്ള പക്ഷെ പണ്ടത്തെ കല്യാണങ്ങൾ ഒരു അടിപൊളിയാണല്ലോ വീടുകളില് തലേ ദിവസം എല്ലാവരും ഒത്തൊരുമിച്ച് കൂടിയിട്ട് പാട്ടും ബൈത്തന്ന് പറഞ്ഞതിരി അടിപൊളിയ ആണല്ലോ ആ ഒരു രസപ്പ ഒരു കല്യാണങ്ങൾക്ക് കിട്ടൂല
ആഹ്
ഉമ് എല്ലാരും വന്ന് സംസാരിച്ച് നല്ല ഭംഗി എല്ലാരും കൂടി ഇരുന്ന് മൈലാഞ്ചി ഇട്ട്
അതന്നെ
ഏഹ് അങ്ങനെയൊക്കെ യാണ്
പിന്നെ തലേ ദിവസവും ഏഹ്
ഫുഡ് കാര്യങ്ങളൊക്കെ റെഡി ആയോ
ആഹ് റെഡി ആകുന്നു
ഉമ്
പിന്നെ ഇപ്പ കുട്ട്യാള് രാവിലെ പോയാ നമ്മള് പണി മോളെ ഈ ഫ ഇത് ബിസ ഇതെല്ലാം കഴിഞ്ഞ് ഇതാകുമ്പോത്തന്നെ കുട്ടികൾ ഇതാ പോയത് അതേ പോലെ അതേ വന്നു ടൈമന്നെ ഇല്ല സ്കൂളിട്ട് വന്ന വല്യ രണ്ടാമത്തെ മോനക്ക് ദൊഃപ്പുണ്ട് അവന അങ്ങോട്ട് പോകവും
തന്നെ ദഫിന്റെ ഇതൊക്കെ തുടങ്ങിയോ
ആഹ് ആഹ് നേരത്തെ തുടങ്ങീക്കന്നു ഈ പ്രാവശ്യം അത് ഒരു ഇടയ് ഉണ്ടാവും ഒരു ഇടക്ക് ഉണ്ടാവും അങ്ങനെയൊക്കെ പോയ പോയി കുഞ്ഞു കുട്ട്യാള് കുറേ ദെഫിന്റെ കുട്ട്യാളൊക്കെ ഉള്ള കാരണേ തുടങ്ങിക്ക്ണ് പാട്ടും ഇ തോന്നപ്പ പരീക്ഷയി മദർ സൽ പരീക്ഷയയി തുടക്കിയ ഇനി പരീക്ഷ കഴഞ്ഞാലൊക്കെ കുട്ട്യാൾക്ക് പാട്ടൊക്കെടുക്കാനൊക്കെ
വളരെ ബുദ്ധിമുട്ടാവൂലേ അപ്പ നേരത്തെ തന്നെ തുടങ്ങിയത്തക്കാര അല്ലേ
ആഹ് അയിനി വല്യോനോട് കൂട്ട കൂടാൻ വേണ്ടി പറഞ്ഞത് വല്ല്യ മോനോട്ട വല്ല്യ മോന് കൂടുന്നില്ലാരണം അവൻ ഒമ്പതാം ക്ലാസ്സിലാണ് മദർസൈയിൽ പക്ഷേ
ഉ
എന്താ ഇവനോട് പറഞ്ഞ രണ്ടാമത്തെർക്ക് നല്ല താല്പര്യണ് അയി അതൊക്കെ ചെയ്യാന് അത് പിന്നെ സ്കൂളില് എന്തെങ്കിലും പരിപാടിണ്ടെങ്കില് ഉും അതിനൊക്കെ ഓന് വെ വല്യോനും എല്ലാത്തിനും പിന്നാക്ക ഇവം ഉഷാറാണ്.
ഹേ ന്റെ മോന്ക്കും ഇതുപോലെ അങ്ങത്തിനൊക്കെ വല്ല്യാന്താണ് മൂത്താള്നാലാം ക്ലാസ്സിലാണ്.
ആഹാ
ആപ ഒന്ക്ക് വലയ ഇഷ്ടാണ് പരിപാട്ളൊക്കെ കൂടാന്
ആഹാ
രണ്ടാമത്താള് ഇപ്പാക്കിയിറ്റോള്ളൂ. എൽ കെ ജി യിലാണ്.
ആഹ്
അപ്പോ അങ്ങനെയൊക്കെയാണ് അപ്പോൾ ഞി കുട്ടികൾക്ക് കു കുട്ടിയാള താല്പര്യല്ലേ അപ്പ അത്
നമ്മള് ഇന്ത്രസ്റെസ്റ്റ് റ്റ്കൂട്ട് കാര്യല്ല. മക്കള് താല്പര്യ തോട്കനകൂടിയാലേ അയിന് കളിക്കാനായാലും, പാടാനായാലും, ക്കൊരുതുണ്ടാവുള്ളൂ.
ആഹ അതെ വല്യമോന്ക് ഇതുപോലെ സ്കൂള്ല്. ഈ ഫുട്ബോളിന്റെ ഇതൊക്കെണ്ടായിരുന്നു. കളിയൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ ഓൻകീ ഈ അലർജീന്റെ പ്രശ്നൂണ്ട് അപ്പൊ അത് കാരണം പി
പൊടിടല്ലേ ഉം.
അങ്ങനെ പോയിലില്ല.
യെഹ് ഞാനിപ്പോ ഹോസ്പിറ്റൽന്ന് വന്നിട്ട് ഫുഡിന്റെ പരിപാടി തുടങ്ങിട്ടേ ഉള്ളു.
ആഹാ
ഏാ
ഗ്യാസൊക്കെ അല്ലേ ഗ്യാസും കരണ്ടടുപ്പും ഒക്കെണ്ടങ്ങി കൊളുപ്പല്ലെ. എളുപ്പലേ.
എളുപ്പണ്.
ന്ന കുട്ടിയാള് ഇണ്ടാവ്ണ ലീവ്ള്ള ദിവസം ഞാൻ എന്താ ചെയ്യല്. പണിയൊക്കെ കയിണൻറമുന്നേ ആദ്യം ഫുഡ് ആണ്ട് ണ്ടാക്കും.
അപോഞാന്ത് വെച്ചെച്ചാ ഓൽക്ക് എപ്പോ വാണെങ്കിലും കഴിക്കാലോ.
ആഹാ ഞാന് അങ്ങൻതന്നെ ചെയ്യാറ് കുട്ട്യോള് ഉണ്ടാവുമ്പോ പെട്ടെന്ന് ഫുഡ് റെഡിയാകും പക്ഷെ ന്ന് ഹോസ്പിറ്റല പോയ കാരണത്താല് നേരം വഴികി നേരതെ പോയി.
ആഹാ
അപ്പൊ പിന്നെ നേരം വഴികി. ചെറിയ കുട്ടി എന്താണ് കുട്ടി ഒന്നര വയസ്സുള്ള കുട്ടിയുണ്ട് അപ്പോ. ഓന്റെ കാര്യങ്ങളൊക്കെ ശരിക്താകുമ്പോതിന് പണിയൊന്നും നടക്കൂല്ല.
ആഹാ അത് ശെരിയാണ്.
ന്നിട്ട് ഇപ്പോ രണ്ടു നേരത്തിനും കൂടെ ആണോ ഫുഡ് ഒക്കെ റെഡിയ
ആ രണ്ട് നേരത്തിനും കൂടിന്നെ വെക്കല് എന്താപ്പ വൈകുന്നേര ആവാ ഉച്ച പന്ത്രണ്ട് മണി ഒരു മണിയൊക്കെ ആകും ചോറ് ഇതാക്കണെങ്ങേ പോത്തിന് പിന്നെ പിന്നെ രണ്ടു നേരൊക്കെ പിന്നെന്തെങ്കിലുംക്കെ കാക്കൂന് ചെലപ്പൊ ചപ്പാ പാത്തിയോ അങ്ങനൊക്കെ എന്തെങ്കിലൊക്കെണ്ടാക്കി കൊടുക്കും.
എാ
പിന്നെ. ആപ്പോ അങ്ങനൊക്കെ ഞ്ഞിപ്പോ. പരീക്ഷൊക്കെ മദ്രസിലായി തൊടങ്ങി ഇ്ഞിയിപ്പോ അയിന്റെ സ്കൂൾ. കുട്യാള് വന്ന അഹ് പഠിപ്പിച്ക്കാനും ഇതിനൊക്കെ പിന്നെപ്പൊഞ്ഞ്. ഞങ്ങക്ക് പരിവാടിഒക്കെണ്ട് രണ്ടിസം കഴിഞ്ഞാല്.
ണ്ടാ ആഹാ അപയിൻ്റെ തിരക്
ഹും ഹും
ഡ്രസ് ഒക്കെ ഇട്ത്തോ.
അഡ്രസ്സ് എടുത്ട്ടില്ല ഇട്ക്കണം.
ഹേ ഹേ പോലെ എല്ലാ പരിപാടിക്കും ഓരോഡ്രാ കളറാണല്ലോ.
ആഹ അതെ അതെ അങ്ങനോന്നുംല്ല പോയി. ഞമ്മക്ക് ഇഷ്ട്ടള്ളത് പിന്നെ അങ്ങനയിട്ട് അങ്ങനെട്ക്കും ഞാന് കു കുട്ട്യാളും ങ്ങനെ ചേർച്ചുള്ളതൊന്നും അങ്ങനെ എട്ക്കലില്ല അത്ഞ്ഞി. ഡ്രെസ്കോട് ആയിറ്റ് ട്ക്കാഎ ന്തേലൊക്കെപരിപാടിണ്ടാവുപോ ഞാന് അത് വെറൈറ്റി ആയിട്ട് അങ്ങനെ ഇട് ക്കലാണ്. പിന്നെ ഒരാൾക്ക് പറ്റിയ കളറ് ഒരാൾക്ക് പറ്റൂല. അങ്ങനെ.
ഇവടെ നി ക്കിഷ്ട്ടാണ് മക്കൾക്കും എനിക്കും ഹസ്ബൻഡിനൊക്കെ ഒരേ പോലത്തെ കളറ് കോട് ഇടുന്നതൊക്കെ ഇഷ്ട്ടാണ്. പക്ഷെ. ഹസ്ബന്റി ന് അയിനോട് വല്യതാല്പര്യംല്ല ചില ആണുങ്ങള് അങ്ങനെയാണെല്ലോ അവർക്ക് താല്പര്യം ഉണ്ടാവൂല്ലല്ലോ.
ആഹാ
ഞാൻ പരമാവതി അങ്ങനെ ഒപ്പിക്കാൻ നോക്കും. അപ്പൊ പെര്ന്നാക്കാണെങ്കിലും. സെയിം കളർ
വേറെ കൊഴപ്പൊന്നുംങ്ങളൊന്നും ഇല്ലലോ ഞാന്ക്ക് വിളിക്കാം. കുറ
ആഹ് ഓക്കേ ഓക്കെ ഓക്കെ ന്നശെരിന്നാ